ആഹ്
കേൾക്ക്ണ്ല്ലേ
ആഹ് കേൾക്കാണ്ട
ന്തൊക്കെ സുഖല്ലേ?
ആഹ് സുഖാണ്.
ന്താ പരിവാടി ചായപരിവാടിക്കെ കഴിഞ്ഞാ
ആഹ് ചായപ പരിപാടിന്ന് ചോറ്
ആഹ് ആഹ് നേരത്തെ ചോറയ്ക്ക
അല്ലെ കുട്ട്യളൊക്കെ ഒറങ്ങലൊട്ങ്ങി.
രാത്രിക്കത്തെ വേം കഴിക്കും.
ആ കുട്ട്യാളെ ന്താ സ്കൂൾക്ക് പോണതല്ലേ അപ്പൊ പിന്നെ ഓല് പഠിക്കലയ്ഞ്ഞാല് അപ്പൊ ചോ
അപ്പൊ നേര്ത്തെ ആഹ് ഇങ്ങളും ഒന്നിച്ചയ്ക്കോ കൂടെ
ഇന്ന് പത്ത് മണിക്കെ ആകും കഴിക്കാ
ആഹ്
ഉം ഞങ്ങള്
ന്നിട്ട് ഇങ്ങളെ കയ്ക്കലയ്നപ്പോ?
ഇല്ലേ. കൈക്കല് ഞങ്ങള് പത്തുമണിയാവും. കുട്ട്യാള് കയ്ച്ചില്ല. ഓൽക്ക് കൊടുക്ക
ആഹ് കുട്ട്യോൾക്ക് കൊടുത്ത്ന്ന്ല്ലേ?
കൊട്ത്തിട്ടില്ല കൊടുക്കാ നിക്കണേള്ളൂ. ഉം ആഹ്
ആഹ്. ഉസ്കോള് ആഹ് വിട്ടന്നാ ഉടനെ ചായ പരിവാടിയ്യായിരിക്കുംല്ലേ? ചായേടെ പരിവാടിയൊക്കെ
ആഹ്
ആഹ് അല്ല ചെലോരുണ്ടല്ലോ മഗ്രിബിക്കേശൊക്കായിട്ടാണല്ലോ ചായ ചെലോര് അങ്ങനെയണല്ലോയ്യാ ചായപ്പരിവാടി മഗ് ക്കേഷം മഗ്രിബിസ്കാരം കയ്ഞ്ഞീഞ്ഞേഷം അങ്ങനെക്കെല്ലേ?
ആഹ് ഇവ ഞങ്ങ ഇവടെങ്ങനെല്ല ഇവടെ സ് കൂൾ വിട്ട്വന്നേക്ക് ചായൊടുക്കും. പിന്നെ ഈ നേരത്ത് ചോറ്
ആഹ് ആഹ്. നാളെ സ്കൂൾല്ലല്ലേ പിള്ളേരെ വേഗം ഒറക്കും വാണ്ടേല്ലേ? ആഹ്. ആഹ് ഒരാള്ണ്ട് ഇവടെ ഇപ്പൊ സ് സ്കൂളില്ല. ആഹ് പ്പൊരാള്ണ്ട്.
സ്കൂള് പോവാനായിട്ടില്ലാന്നോ?
ആഹ് ല്ല പോണ്ട് എൽ കെ ജി പോണ്ട്. ഞാൻ കേരളത്തിന്റെ പൊർത്താണെ. അപ്പൊ ഇവടെ വെക്കേഷന്റെ ടൈമാണ്. വെക്കേഷന്റെ ടൈമാവടെ. ആഹ്
വെക്കേഷൻ കൊറേ
ജൂലൈ, ഓഗസ്റ്റ് വെക്കേഷനാണ്. ജൂലൈ, ഓഗസ്റ്റ്. രണ്ട്മാസം ഞമ്മളെ നാട്ടില് ഏപ്രിൽ, മെയ് വെക്കേഷള്ള പോലെ
ആഹ് ആഹ് ബടെ അവടെ അങ്ങനെല്ലേ?
ആഹ് ആഹ്
ആഹ്. എങ്ങനെ പഠിക്കാനൊക്കെ?
രാത്രിക്കെന്താച്ചേ ചോറിന്?
ആഹ് ചോറന്നെ. ഞങ്ങള് രാവിലെ ഒന്നായിട്ട് വെക്കും. ഉം
ആഹ്. കറിയൊക്കെ എന്ത്?
രിങ്ങണ്ട്, മീപൊരിച്ചത്ണ്ട്.
ആഹ്.
ഉം.
ആഹ് ഉച്ചക്കൊന്നിച്ചങ്ങ്ട് വെക്കായിരിക്കൂലേല്ലാം രാത്രിക്ക്‌ള്ളത്?
രാത്രിക്ക് പണിയൊന്നൂല്ലാ ആഹ്.
ആഹ്.
ഉം ഒന്നായിട്ട് വെക്കലാ. അവിടെങ്ങനെ ഫുഡഴിക്കാന്ള്ള ടൈമായിക്ക്‌ണാ?
ആഹ് ഇല്ല്യാ ഇവടെ ഞങ്ങക്ക്‌ സമയാവ്ണേള്ളൂ.
എങ്ങനെ?
സമയാവ്ണേള്ളൂ.
ആഹ് ആ ആഹ്. ചായൊക്കെ കുടിച്ചോ?
ചായ കുടിക്കലില്ല്യാ. വടെ ചൂടോള്ളേണ്. അല്ലേലും വൈന്നേരത്ത് ചായ കുടിക്കണ ശീലീല്ല്യ.
അതെ? അത് നല്ലതാ.
ആഹ്. ആഹ് ഒരു നേരെ കുടിക്കൊള്ളൂ. രാവിലെ കുടിച് ആഹ് ആഹ് രാവിലെ കുടിച്ച എന്തായാലും വൈന്നേരത്ത് കുടിക്കൂല.
ആഹ് അങ്ങനെ. എല്ലാരും അങ്ങൻതന്നെ ആയിരിക്കുംലേ?
ആഹ് ഹസ്ബൻഡ് പിന്നെ ചെൽപ്പോ വേണം തോന്നിയാ അപ്പൊ പറയും. അപ്പൊ പ്പോ കൊറച്ച്ണ്ടാക്കും. അപ്പൊ ഹസ്ബൻറിന്ണ്ടാക്കുമ്പോ മോനും കൂടെ കുടിക്കും. ഞാ കുടിക്കലില്ല.
ആഹ. എത്രായിപ്പ ആട് പോയിട്ട്?
ഇവിടെപ്പോ ആ ഞങ്ങള് രണ്ടു വർഷാവുണു.
അതെ ആ. അവിടെ എന്താ ജോലി?
ആ ജോലിയുണ്ട്.
ഉം. അപ്പ ഞ്ഞി അവിടെത്തന്നെ കൂടെ നാട്ട്ക്ക് പോരോ?
അല്ല കൊറചാള് നിക്കും. പിന്നെങ്ങള് പോകും. ഓ നാട്ടു പോരണം. വീടൊക്കെ വെച്ട്ട്.
അതിപ്പോ ഇവിടെ തറവാട്ടിന്ന് അങ്ങനെ പോയതാണൊ.
ആഹ.
ആഹ.
വീ വീടൊക്കെ വച്ചിട്ട് വേണം അങ്ങാട്ട
അതെ. ആഹ് അവിടെ ഇവിടെ നല്ലത് തോന്നണെ?
ഹാ അവടെ, നമ്മള് ഫാമിലി ഒക്കെ ആയിട്ട്, കൂടെ എന്താ വേറെം കൊറെ ആൾക്കാരൊക്കെണ്ടെ രസ. അല്ലേയി പിന്നെ വലിയ രസോന്നുല്ല.
ആ അങ് അവിടെണ്ടോ വേറെ അടുത്തൊക്കെ?
ഇല്ല്യ അവിടെ ഇവ്‌ ഇവിടെ സെറ്റിലായത് അങ്ങനെ ആരുല്ല്യ.
അതെ ആഹ് ആ.
പിന്നെ ഫ്ളാറ്റിലുള്ള അങ്ങനെ ഫ് മെച്ച ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള പരിചയള്ളൂ അതിന്നെള്ളു.
അതെ. പൊറത്തൊക്കൊന്നും പോക്കില്ലേ?
പൊറത്ത്‌ക്ക് വല്ല പെരുന്നാള് അങ്ങനെ ഒന്നിച്ചുള്ള ലീവ് ഉണ്ടാവല്ലോ. രണ്ടിസം മൂന്നീസം അങ് നൊക്കെ.
ആഹ് ആഹ.
ന്യൂ ഇയറിന്റെ ടൈമില് അങ്ങനെ എന്തെലൊക്കെള്ള ലീവ് വരുമ്പോ, ഇടക്കയിലൊക്കെ ഒന്ന് പൊറ ത്തോവും അല്ലങ്കി പിന്നെ,
ഏ ചെറുതായിട്ട് എന്തേലും ഫുഡ് കഴിക്ക എറങ്ങ അങ്ങനെക്കെ തന്നെ ഉള്ളു
ആഹ ആഹ അങ്ങനെ അവിടെ എങ്ങനെ റൂം മായിട്ടാണ്
ആ അത്റൂമ്
ആഹ ആഹ
പിന്നെ
മദ്രസ് ചേർത്ത്ക്ണേ
ഇല്ല മദ്രാസ ചേർത്തില്ല ഇപ്രാവശ്യ എൽ. കെ. ജി. ചേർത്ത്ണ് മദ്രാസ തോറക്ക്ണേല് ചേർക്കണം
ആ യു. കെ. ജി. ആവുമ്പോത്തിന് ലെ
ഉം
ഉം
ങ്ങളെ കുട്ടൃളും എത്രലേ
യു കെ ജി ലാണ്
ഒരാളാ
അല്ല ട്വിൻസ് രണ്ടെണ്ണണ്ട്
ആഹ
ആഹ ഒര് യൂ കെ ജിലാ
ആ ആൺകുട്ടിയേ പെൺകുട്ടിയേ പ
രണ്ടും പെണ്ണ്
ആഹ
പിന്നെ മേലെ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിണ്ട് ആ അടികൂടും ചെയ്യും. മ തേപോലെ കളിക്കും ചെയ്യും രണ്ടുണ്ട്
ആഹ
ഉം പിന്നെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മോളുണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മോനും ഉണ്ട്
ആഹ
അങ്ങനെ
എല്ലാരും ഒന്ന് പഠിക്കലൊക്കെയാണോ
പഠിക്കല് പറഞ്ഞപ്പോ ഈ കോള് കാരണം പഠനം നടക്കല്ലോ ഒന്നും ഞാൻ ഇരുന്നില്ലെങ്കിൽ ഓല് എന്റെ പിന്നാലെ ഇങ്ങട്ട് പോരും ഞാൻ ഇരുന്നാലെ ഉള്ളു എന്തേലും പഠിക്കൂള്ളൂ
ആഹ ആഹ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ കൂടെ ഇരിക്കണേ
ആഹ ഇരിക്കണം ആഹ
ആഹ
ഉം
എല്ലരിം കൂടെ ഇരിക്കേണ്ടി വരൂല്ലേ
ആഹ
എന്തേ ഒറങ്ങ്ണ്ടേ
ആഹ
ഉം നമ്മളെ എന്തിനേലും തിരിഞ്ഞ്കഴിഞ്ഞ ഓല് മെല്ലേ
ആഹ മെല്ലേ ഔടെ കടക്കും ആ അതാണ് പ്രശ്നം ഒര് ടി വി കണ്ട് ഇരിക്കണെങ്കിൽ എത്ര നേരം വേണെങ്കിലും കണ്ടു നോക്കി ഇങ്ങനെ ഇരി
അപ്പൊ അമ്മള് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എവിടെ പോയി എന്നാലും
ആ ഒറങ്ങിട്ടുണ്ടാവില്ലാ അപ്പൊ ഇപ്പെ തഴത്ത പൊയ്ക്കി താഴത്തേക്ക് പോയപ്പോ ഇപ്പപ്പ പന്തളിയാണ് അപ്പൊ പിന്നെ റിമോട്ട് കിട്ടാന് ഒരു മാർഗ്ഗല്ല അപ്പൊ പിന്നെ ഇവിടെ വന്ന് കിടന്ന്റങ്ങ
ആഹ
ടി വി കാണണെങ്കിൽ പിന്നെ അങ്ങനെ കാണും ഞമ്മള് കാടന് ഞമ്മൾ എപ്പളാ ടി വി കെട്ത്ത്ണങ്കി അപ്പളേ കെടക്കേള്ളൂ
ആഹ്
ഞാൻ എന്റെ ആവശ്യ ആവുമ്പോ ടി വി കെടത്തും
അവടെ എങ്ങനെ രാവിലെ നല്ല നേരത്തെ എണീക്കോ
ആഹ് കൊറെ നേരൊന്നും കെടന്നറങ്ങൂല സ്കൂള ഇല്ലെങ്കിലും ഉണ്ടെങ്കലൊക്കെ പാഞ്ഞ് നീച്ചു പോരും
ഉമ്
ഞാൻ പറയും സ്കൂള് ഇല്ലാത്തന് കുറച്ചു നേരം കെടന്നു ഉറങ്ങിക്കൊന്ന്
ആഹ്
ഉമ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ് പിന്നെ എത്ര വേണേലും ഉറങ്ങിക്കോളും
ആഹ് ആഹ് ചെറിയ മക്കളാണ് വേ എണീക്കാ
ആഹ് ആഹ്
ആഹ് അവര് മദ്രസ പോയി തുടങ്ങിയോ
എങ്ങനെ
ചെറിയോര് മദ്രസ പോയി തുടങ്ങിയാ
ഇല്ലെ ഞാൻ ചേർത്തിട്ടില്ല ഇ പ്രാവശ്യം ആറാം വയസിലോ ചേർത്ത വിജാരിച്ചിട്ട് പിന്നേ സ്കൂളും മദർസും ഒന്നാം ക്ലാസ് അങ്ങനെ ആവുമല്ലോ പിന്നെ കൊർച് ബു ഇപ്പതന്നെ സ്കൂളിത്തൊറ്റക്ക്ന്നെ തലേക്ക് കേറണില്ല രണ്ടും പാടകുമ്പോ
ആഹ്
പഠിച്ചിട്ടണെങ്കിലും ബുദ്ധിമുട്ടല്ല ഇപ്പൊ ഒന്നും കൂടി ഒണ്ടാവട്ടെ വിചാരിചട്ട്
ആഹ്
ചേർത്തിട്ടില്ല
ആഹ് പിന്നെ എന്തൊക്കെ
നാട്ടില് ഇങ്ങട്ട് അവിടെ ആരൊക്കെയെ ഉള്ള അന്റെ വീട്ടില്
അവടെ ഉപ്പ, ഉമ്മ, അനിയത്തി അനിയൻ,
അനിയ ദോ കല്യാണം കയിഞ്ഞ
അനിയത്തീടെ കഴിഞ്ഞു
ഏഹ് കുട്ട്യാളണ്ടോ?
ഇല്ല അവളത് ഇപ്പൊ അടത്തെ കഴിഞ ഞാനെ കല്യാണത്തിന് നാട്ടിൽ പോയിന്നേ
നാട്ട് പോയിന്നോ?
ആഹ് അത് കഴിഞ്ഞ് വന്ന് അധികയിട്ടില്ല
ആഹ് ആഹ് അവിടെ ങ്ങട്ട് ഇത്രീസ എത്ര നിന്നു
ഒരു മാസ്ത്തിന്
ആഹ് അനിയനന്താ പഠിക്കാ?
പത്താം ക്ലാസ് കഴിഞ്ഞു
ആഹ് നാപ്പൊക്കെ ഉണ്ടായിന്നോ
കൊഴപ്പില്ല അപ്പൊ രണ്ടാമത്തെ അലോട്ട്മെന്റ് കിട്ടി. ഒന്നപ്പോ എന്താണ് ഒന്ന് ക്ലാസ് എടുക്കണത് ഇന്ന് പോയിണ്ടായിരുന്നു
അനിയത്തീടെ കല്യാണം എത്രയ്ന്ന കഴിഞ്ഞ
എങ്ങനെ?
അനിയത്തിടെ കല്യാണം എത്രയ്ന്നാ കഴിഞ്ഞഞ്ഴച്ച
അവള് നെ നേഴ്സിങ്ങാ പഠിച്ചിന്നേ അവള് കോഴ്സ് കഴിഞ്ഞയ്ന് ശേഷം.
ആഹ് ഭർത്താവിന് എന്താ ജോലിയളാ?
അവള് അവന് ഫാർമസിസ്റ്റാ
ആഹ് കുട്ടിയ എന്തോണ്ട് പനീന്ന്
എങ്ങനെ?
അന്റെ കുട്ടി എന്താണ് പനിന്ന് ചോയ്ച
ഇല്ല ഞാന് അന്റെ വീട്ടക്ക എത്തി ഇല്ല
ആഹ് ജോലി സ്ഥലത്താ-
ആല്ല അവിടുന്ന് കഴിഞ്ഞി എറങ്ങി-
അപ്പൊ കുട്ടിയ ആരടുത്ത ആക്കിട്ടാ പോയിവാ
അതവിടെ അടുത്ത റൂമിലുള്ള ഒരുത്തെ ആകുവ ചെയ്യാ
രാ അപ്പ ഓല് നോക്കൂ രാവിലെ മുതല് വൈകുന്നേരം വരെ
ആഹ്
ആഹ് ആഹ്-
സ്‌കൂളില്ലെസം സ്കൂള് പോവും ഉസ്കൂൾ കഴിഞ്ഞ് വരുമ്പോ ഒരു അങ്ങോട്ട് കൊണ്ട് പോവും.
ആഹ് ആഹ് ആ നീ എന്താ വർക്ക് ചെയ്യണന്ന് പറഞ്ഞാ-
ഞാന് നേഴ്സാണ്-
ആഹ് അസ്ബന്ന്ന് എന്താ ജോലി?
അവര് അക്കൗ അക്കൗണ്ടന്റ് ആണ്
ആഹ് ആഹ് ജോലിയൊക്കെ ഇണ്ട്-
ഉം.
മ്ഹ് -
എന്നട്ട്- ഹലോ-
ഇടെ എറങ്ങിയോ?
ആഹ് കഴിഞ്ഞെറങ്ങി ബസ്സില് പോയിക്കൊണ്ടിരിക്ക
ആഹ് ആഹ് എന്നാ ശരിട്ടാ.
ആഹ് ആഹ്-